ഹലോ
എന്താ പരിപാടി വെറുതെങ്ങനെ ഇരിക്കാണ് വീട്ടില്
അതെ ഇന്നെലെകളിയൊക്കെ കയിഞ്ഞ്എണീക്ക കുറച്ച് ലേറ്റ് ആയി അതിന്റെതിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു.
അ ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഡൽഹിൽ ഇങ്ങനെ ഞാനിപ്പോ ഡൽഹിയിലാ ഉള്ളത് അപ്പൊ ഭയങ്കര ബുദ്ധിമു... ട്ടോട് ജീവിക്ക ഇങ്ങെ വായുമലിനീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടാണ്ടണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്
അയോ ഇയ്ന്ന് ടൗണിലാ ഇപ്പൊ താമസം റൂമൊക്കെ ടൗണിലാ മെയിനാ ആയിട്ട്ന്റെ...
അതെ ഞാൻ ഡൽഹി ആ ഒരു ഡൽഹി ആ മെയിൻ ആയിട്ടുള്ള ആ ടൗണിൽ തന്നെ അപോ ഞാൻ താമസികല് അപ്പോ.. നമ്മള് പത്രത്തിലൊക്കെ കാണലുണ്ടല്ലോ ഡൽഹിയില് വായുമലിനീകരണം എന്ന് പറഞ്ഞാല് ഭയങ്കരീതിൽ ഇപ്പോ ഭയങ്കര... പ്രശ്നായികൊണ്ടിരിക്കുകയാണ് അത് അവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് ജസ്റ്റ് നമ്മൾ... ഇട്ന്ന് പൊറത്തറങ്ങിയാതെന്നെ നമ്മളൊരു ഏകദേശൊരു അഞ്ഞൂറ് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്തുള്ളാ രു സ്ഥലം മ്പോലും കാണാൻ സാധിക്കണില്ല. പ്രത്യേകിച്ച് നമ്മള് വണ്ടിക്കോടി പോ വണ്ടിക്ക ഓടിച്ച് പോകുമ്പോ നമുക്ക് മുന്നിലുള്ള വണ്ടികൾ കാണിണില്ല അപ്പൊ ഒരുപാട് അപകടങ്ങള ഇപ്പങ്ങനെ വലിയ രീതിൽ വർദ്ധിക്കുണ്ട് ഈ സാഹചര്യത്തില് അപ്പൊ ഈ ഒരു വിഷയത്തില് ഇങ്ങളിപ്പോ ഇങ്ങള് നാട്ടിലിപ്പോ എവിടെയുള്ള അവിടെ പ്പൊ എന്താണീത്തരം ഈ മായുമലിനീകര കാര്യങ്ങളുണ്ടോ ല്ലേ എന്താണ് അവ്ടെ അവസ്ഥ?
സത്യം പറഞ്ഞ വായു മലിനീകരണണ്ടോയ്ച്ച തന്നെ ഞങ്ങളെ നാട്ടിലൊക്കെ ഈ റോഡിൻ്റൊക്കെ അവസ്ഥ കണ്ടാ തന്നെ ഇത് റോഡ് ണോ കെണറാണോന്ന് ആദ്യം തപ്പിയോക്കേണ്ടിരും ആ ഒരൊറ്റ സംഭവം കാരണം ഈ പൊടിയും സംഭവ ഞങ്ങള്ത് ഞാ ഇൻ്റെ വീട് കറക്റ്റ് വര്ണ് ഈ മണ്ണാർക്കാട് ഭാഗത്തൊക്കെ യായിട്ടാണ് ഈ മണ്ണാർക്കാട് ഭാത്തെന്ന് പറയുമ്പോ ഈ അലനല്ലൂർ റോഡ് ഒന്ന് ശ്രദ്ധിച്ചോക്ക്യ തന്നെ അറിയാ ഒരു നാലഞ്ച് കിലോമീറ്റർ റോഡ് പണിയാന്നറിഞ്ഞിട്ട് അവരിട്ടിട്ട് ഫുള്ള് റോഡ് കച്ചറാക്കിക്കാണ്ട് ഫുള്ള് പൊടി. നമുക്കൊരൂ രാവിലെ നമ്മൾ എറങ്ങിയ ഒരു ഉച്ചാകുമ്പളൊക്കെ നമ്മളലന്നല്ലൂരെത്തൊള്ളു അത്രക്ക് റോഡ് മോശവും പിന്നെ ഈ പൊടിഇതൊക്കെയായിട്ട് എനിക്കാണീ അലർജിയുള്ള പ്രശ്നുണ്ട് ഞാ രണ്ട് തവണറ്റെ ഹോസ്പിറ്റിലിൽ പോയിട്ടുണ്ട് ഈ അലർജി കാ ഭയങ്കര പ്രശ്ന നിക് ശ സത്യം പറഞ്ഞാ എ ഞങ്ങളതൊക്കെ കുറവാണ് നിങ്ങള് ഡെല്ലി അപേക്ഷിച നോക്കുമ്പോ ഞങ്ങളതൊക്കെ കുറവാ നിനക്ക് വല്ല അസുഖങ്ങള് വല്ലോണ്ടായിട്ടുണ്ടോ എന്നിട്ട്?
ഗളെല്ലേ ഇപ്പൊ ഒരു ആച്ചിലല്ലേ ഒന്നരണ്ടട്ടട്ടൊക്കൊ നമക്ക് ഒരു അസുങ്ങൾ വരലിണ്ട് ഇപ്പോ ഇപ്പ ഞാനിപ്പോ രണ്ടാഴ്ചായിട്ട് ഞനിങ്ങനെ ഹോസ് ൽ കടന്നിരുന്നു പ്പോഅലർജി കാര്യങ്ങളൊക്കെ ഇണ്ടായിട്ട് അപ്പോ വിസല് ഇത് ഹോസ്പിറ്റലിലാണെങ്കി ഭയങ്കര ആൾക്കാര് വന്ന്ട്ട് ഔരും പരാതി ഇതന്നെ ഇപ്പൊ ഡോക്ടേഴ്സും പറണത ങ്ങള് ഇത്തരം ഈ ഒരു വായുമലീകരണാതിന് കാരണം പിന്നെ പോ ഡൽഹി എന്ന് പറഞ്ഞ വല്ല്യരു നഗരാണ് ഇത് പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ സർക്കാർ അയിനെന്തെങ്കിലൊക്കെ നടപടി എടുക്കണം. അന്നെച്ചാല് ഡൽഹിയിൽ നോക്കാണേല് ഫുള്ള് എ എൽ ആ ഹ് ല്ലാ ഭാഗത്തും പു പുതിയ ഓരോ സ്ഥാപനങ്ങൾ വരാണ് പുതിയ പുതിയ ഇം ഏ വല്ല്യ വല്ല്യ സം സംരംഭങ്ങള് അപ്പോ അവ് അട് ഇതൊക്കെ വരുന്ന എല്ലാവരും മ് ത്‌പ്പോ ഉണ്ടാക്കുന്ന ഒരുപാട് ഹേ മ വായ്കൾ ഉണ്ടാവും പോ പലതും പല അ രീതിയിലുള്ള വായ്കളയാരം ചെലത് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത വായ്കളുണ്ടാവും. ചെല്ത് ഭയങ്കര നമ്മുക്ക് ശ് നമ്മളെ ശരീ ത്തിന്ല്ലേ ഹേർട്ടിന് നമ്മളെ നമ്മളെ ഹൃദയത്തിന് നമ്മളെ കരളിനൊക്കെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് വായുകളൊ ണ്ടാപ്പോ ഇതൊക്കാണ് മിക്സ് ഇതൊക്കാണ് കൂടി ചേർന്നിട്ടാണ് നമ്മക്കാ ശ്വസിക്കണത്. നമ്മള് നമുക്കിപ്പോ ചീത് ഡൽഹിയിലിപ്പോ നമുക്കൊരു ഒരു വാർത്തയിലൊക്കെ വരുന്നാണാ ഡൽഹിയില് ജീവി ക്കുന്ന രാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഒരു ദിവസം എത്ര ഒരു പയിനഞ്ച് പുക വലിക്കണ ആ ഒരു അത്രത്തോളണ്ട് ന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് വാർത്ത ത്ര അപ്പൊ ഇത്രത്തോളം വലിയ രീതീൽ കഠിനമായിട്ടുള്ളൊരു പ്രയാസം ന്നുള്ള അനുഭവിക്കണ ആളുകളാ ഇതി അപ്പൊ നമുക്ക് നമ്മുക്കെന്നെ അയ്ന് ഇന്ത്യ ഗേറ്റ് പോലുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്ക ഉണ്ട് വല്ല്യ വല്ല്യ ടൂറിസ്റ്റ് സ്‌തലങ്ങൾ യാത്രൊക്കെ പോക ആൾക്കാർ അപ്പൊ അതിന്റെക്കെ ഫോ ട്ടോ കാണുബോ തന്നെ നമ്മുക്ക് അ എ ഏ ഫോട്ടോ കാണുമ്പൊതന്നറിയാ എത്രത്തോളം അവ്ടെ നമുക്ക് ഇത്തരം പു കമലിനീകരണം വ്യാപിച്ച് കെട്ക്ക്ണ്ട് എന്നുള്ളത് അപ്പോ ഇതിനതിരെ എന്തെങ്കിലും ഇത് കുറക്കാന് എന്നുള്ളതിലിപ്പോ ഞാന് മനസ്സിലാക്കുന്നത് ഒരു പല നമുക്കിപ്പോ സർക്കാരിന് ഒരുപാട് തരത്തിൽ വണ്ട് ണ്ടികൾ വാ വ വണ്ടിക്ളന്ന് പറയുമ്പോ ഡൽഹിൽ പ വലിയ വലിയ ഒരുപാട് വണ്ടികളാ. ഒ രാളെന്നെ ഒഴിവാക്കാണെങ്കി വല്ല്യരു ഫാമിലിക്കന്നെ നോക്കാണെകില് അഞ്ചുപത്തു വണ്ടികളാവും അപ്പൊ ഈ ഒരുവണ്ടികള വെച്ചിട്ട് എല്ലാരും വണ്ടികൾക്ക് പൊറത്തറങ്ങുമ്പോ ഭയങ്കര രീതിലയിൻ്റെ പുകകള് മ്മളവ്ശ് റ്റു വ് വ് വന്നോണ്ടിരിക്കാണ് അപ്പോ ഇജ് ഞാന് കാണുന്നത് ഇപ്പോ പ്പോ സർക്കാരിനൊരുപാട് പദ്ധതികണ്ട് ഏതോ ഏതെ എല ക്ക് വണ്ടികളൊക്കെ അപ്പോ ഈ വിഷയത്തിൽ ഇങ്ങക്ക് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ വണ്ടികൾ അല്ല ഇപ്പോ ഇത് ഈ വാ യ് മലിനീകരണ കുറക്കാനിപ്പോ ഏറ്റം നല്ല ഉചിതമായ മാർഗ്ഗം എന്നുള്ളത് നിങ്ങള്
എനിക്ക് സത്യം പറഞ്ഞാ ഒരിക്കലും ഈ കാൽത്തന്നും ഇനി വായു മലിനീകരണം ഒന്നും ഒരിക്കലും കൊറഞ്ഞു വരുത്തില്ല. കാരണം നീ പറഞ്ഞാതിരി ഇ ഡൽഹിയില് ഏറ്റവു കൂടുതലിപ്പോ വരുന്നത് ബിൽഡിഗ്സാണ്. ഒന്നാത് മെയിനായിട്ട് ഫാക്ടറികള്. അ അയില് പോസിറ്റീവ് നെഗറ്റീവറിയുമ്പോ ഫുള്ള് കെ കെമിക്കല് അതില് കുറെ ഐറ്റംസ് ഉണ്ടാക്ക്ണ്ട്. അയിതെക്കെ വരുന്ന ഈ വായുനെ ശ്വസിച്ചത്തന്നെ എത്ര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവൊന്നാലോയ്ച്ചോക്ക ശ്വാ ശ്വാസകോശ രോഗങ്ങള്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട്ന്നെ കണ്ണിന്റെ രോഗങ്ങൾ ഉണ്ടാവും പിന്നെ അറിയ ലീ മസ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നമുക്കൊരു നാല്പ്പ ത് അയ്മ്പത് വസ്സാകുമ്പത് ന് അം ഈ അസുഖങ്ങൾ കൂടി നമുക്ക് പെട്ടെന്നൊരു വയസ്സായമായി തോറും പിന്നെ ഇതില് മെയിന ആയിട്ട് ഈ ഈ സംഭവംന്ന് വെച്ചാ പിന്നെ അമ്മള് കൂടെ വല്ല കൊച്ചുങ്ങളൊക്കെ ഉണ്ടെങ്ക തിങ്ക് ചെയ്തക്കക്കെ കുട്ടികൾക് പെട്ടെന്ന് ഈ പ്രശ്നം ഈ വായമല്ന്കര്നൊക്കെണ്ടായ് കഴിഞ്ഞാ കൊച്ചുങ്ങൾക്കെണ്ട് പെട്ടന്ന് ഈ സംഭവം കഴിക്ക കൊച്ചുങ്ങൾക്ക് ഈ അസുഖങ്ങൾ കേറ്റ് കഴിഞ്ഞാ പെട്ടന്ന് കൊച്ചുങ്ങൾക്ക് വലിയ മാരകമായ അസുഖങ്ങളും പെട്ടെന്ന് ഇക്ക് ക്കേ അടിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട്. മെയിനായിട്ട് പറയാണെങ്കി ഈ രണ്ടു വയസ്സ് മൂന്ന് വയസ്സ് നാലു വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കി ആർക്കൊക്കെ ഈ വായു ശൊസിച്നെതോന്നു ആലോയ്ചൂടെ ഇ ഫാക്ടറിത്തെ വായുവാണെ തന്നെ ഈ റൊട്ടിത്തെ വായുവാണ തെന്നെ നമുക്ക് കൊറച്ച് കൺഡ്രോ ളെയ്യാ കിട്ടാണെ പോലും ഈ കൊച്ചു കൊച്ച് മക്കൾക്കൊക്കെയാണെങ്കി ഇതൊരിക്കലും കണ്ട്രോൾയ്യാൻ കയിയത്തില്ല. അവരെ ജീവിതം എത്തിനെ തന്നെ അത് വലിയൊരു ഉം വലിയൊരു നെഗറ്റീവന്നെ അയ്‌ന് സംഭവിക്കാൻ ഭയങ്കര ചാൻസ്ണ്ട് പ്പൊ എന്റെ നാട്ടിന്ന് എടു ത്തോക്കെ തന്നെ എന്റെ നാട്ടില് ഹോട്ടല്ണ്ട് അതുണ്ട് ഇതുണ്ട് പക്ഷെ ഈ ഫാക്ടറി മെയിൻ ആയിട്ട് വെരുമ്പേ ഈ മരത്തിന്റെക്കെ ഫാക്ടറി ണ്ടാവ് ല്ലേ അയില്ത്തക്കെ ഈ വായു മല്നീകരണ അയ്ത്തകെ ഈ പൊടി സംഭവങ്‌ളൊക്കെ വരുമ്പോ മെയിനാ ഇത് നല്ല പ്രശ്നണ്ടാക്ക്ന്നുണ്ട് അതുപോലെ ന്റെ നാട്ടിൽ തെ പോലെ ഒരാൾ ക്ക ഈ വായുമലിനീകരണം കാരണം മെയിനായിട്ട് കുറേ പ്രശ്നം ണ്ടകിട്ടുണ്ട് ഈ സത്യം പറഞ്ഞാൽ ഈ വായുമ ലിനീകരം നീ പറയുമ്പോ ഈകൊറക്ക ന്ന് പറയുമ്പോ മെയിനായിട്ട് എന്താ വണ്ടി നിർ ത്തലാക്കണ്ട്യരും അതെന്തായാല് നമ്മളെ നാട്ടിൽ സാ ഇഞ് ഒരിക്കലും നടക്കുന്ന കാര്യല്ല. വണ്ടികൾ എന്തായാലും ഉണ്ടാവും. അതേമാരി ഈ ഫാ ക്കാ നിന്നി പൊക തള്ളണ് ഒന്നുകി ഫാക്ടറി പുക വേറെന്തെങ്കിലും ബേസിക് ഇല്ലാതാക്കണ ബേസ്ന്തേലും ചെയ്യണം അല്ലാതെ ഈ ഫാക്ടറി ഹോട്ടല് ആ ഭാഗൊക്കെ വരണ പോകേം വാ പോക ഒരിക്കലും ഇതില്ലാതാക്കാൻ പറ്റത്തില്ല എന്താ അന്റെ അഭിപ്രായം
അതെ അതെ അത് ഈ ഒരു കാലത്ത് എല്ലാവർക്കും അത്യാവശ്യ കാര്യാണ് വാഹനം എന്നുള്ളത് അത് അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കയാണ് ഒരിക്ക ലും ഇതിനൊരു കുറവുണ്ടാവോന്ന് ഞാൻ മനസിലാക്കണില്ല കൂട്ന്നല്ലാതെ കൊ ണ്ട് ഞന് മനസ്സിലാകാണില്ല അപ്പോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇതിനെ എത്രത്തോളം നിയ നിയനന്ത്രിക്ക എന്നുള്ളതാണ് അപ്പോ നമുക്കറിയാം സർക്കാരിന് അതിന്ന് പുറപ്പെടുവിക്കുന്ന വായുന്റെ ആ ഒരു അതൊന്നും എന്തവാ അതിനെ പറ്റി ഒന്ന് പഠിക്ക ഓരോ പ്രത്യേക സമിതിയൊക്കെ രൂപപ്പെടുത്തിയിട്ട് എത്രത്തോളം വായു ആണ് ഒരു ആ സ്ഥാപനത്തി പുറപ്പെട്ന്ന ആ വായു ഉള്ളടക്കം അത് എന്ത് എത്രത്തോളം അതില് വിഷാംശം അടങ്ങിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ സമിതിയെ രൂപീകരിക്ക അവരെന്തവാ ഇത്തരം വായൂ ഇത്തരം വായു സർട്ടിഫിക്കറ്റ് ള്ള സാധനങ്ങള് ഒരു കമ്പനിക്ക് അല്ലെങ്കി ഒരു സ്ഥാപനം കൊടുക്ക അതാണ് ഈ കം സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ വാഹനങ്ങൾന്ന് പറഞ്ഞാല് മനുഷ്യരാണ് മനുഷ്യരിങ്ങനെ വീണ്ടും വീ പുരോഗമിച്ചോണ്ടിരിക്കാണ് അപ്പോ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നതിനനസരിച്ച് നമക്ക് വാഹനങ്ങളും നമുക്കീ യാത്രകള് ചെയ്യാനാണെങ്കിലും ഒരു സ്ഥലത്തും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനൊക്കെ വാഹനം വേണം അപ്പൊ ആരും ഇങ്ങനെ പബ്ലിക് ഏഹ് സംഭ വാഹനങ്ങള് അങ്ങനെ ഉപയോഗിക്കരാ എല്ലാവരും ഇതി എല്ലാവരും സ്വന്തം വാഹനങ്ങൾ എടുത്തിട്ട് പോവാൻ അപ്പൊ ഇതിനൊക്കെ ഞാൻ മനസ്സാക്കുന്നൊരു അത് വേടുണ്ട് കാർ പോളിംഗ് എന്നുള്ള വേടുണ്ട് അഥവാ ഒരു വാഹനത്തിതന്നെ അവിടെ ഫോൺ പോൺ ആഹ് വാഹനത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാര കേറ്റി യാത്ര ആക്കാം ഇപ്പൊ നമുക്കൊരു ഒരു കാറിന് ഒര് ഒരു സീറ്റൊക്കെ കാറാണെങ്കില് അയില് നമ്മളക്കറിയാം ഒരു നമ്മൾ കാണതെന്താ ഒരാള ട്ട് വണ്ടി ഓട്ടിക്കും അപ്പ അതിന് പകരായിട്ട് എന്തുവാ ഒരയേൾക്കാര ങ്ങട് കൂട്ടി പോയാല് അത്രത്തോളം ആഹ് വാഹനങ്ങളുടെ ബാക്കി വാഹനങ്ങളുടെ പുക കൊറക്കാന്നുള്ള പിന്നെ മറ്റൊരിതാണ് എലക്ട്രിക് ആക്കഞ്ഞത് അത്പ്പൊരുപാട് നടത്തി കൊണ്ടുവര്ണ്ട് ആഹ് പബ്ലിക് സമൂഹം ബസ്സുകൾ ക്കെത്ര രീതീല് ഇങ്ങനെ എലക്ട്രിക് ആ ണ്ട് അതും ഭയങ്കര നല്ലൊരു മാർ ഗായിട്ടാണ് ഞാൻ മനസ്സിലാക്ക്ണത് അപ്പൊ ഇനി വരുന്ന കാലത്ത് എന്താ നമുക്കിത് ബുദ്ധിമുട്ടാണ് നിയന്ത് നിയന്ത്രിക അഥവാ വാഹനങ്ങള് നിയന്ത്രിക്കാം അതുപോലെ തന്നെ ഇ തൊടങ്ങ്ണംന്ന് പറയൻ റ്റുല്ലാ വാഹനങ്ങള് വാങ്ങേണ്ടന്ന് പറയൻ പറ്റ് ല അതിന് പകരമായിട്ട് പുതിയ മാങ്ങ രീതീല് പൊക കൊറക്കാൻ പറ്റുന്ന രീതീല് എന്തൊക്കെ ചെയ്യാൻ പറ്റോ അങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വഴി അപ്പോ ഞാനിപ്പോക്ക് ഇങ്ങക്ക് ചോദ ക്കാണെങ്കി എന്ത് വെച്ചാല് ഇത്തത് ഇത് ഇതുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ ഇത് വല്യ ബുദ്ധിമുട്ട് പക അനുഭുണ്ട് അപ്പോ നിങ്ങടെ നാട്ടില് ഇപ്പോ ഇത്രയും ഇ ബുദ്ധിമുട്ട് ഇങ്ങൻത്തെ അസുഖങ്ങൾ വര്ന്നെ ആരെങ്കിലൊക്കെ ഇണ്ടോ എന്നുള്ളതാണ്
യാ ഈ മെയിനായിട്ട് ഈ വായുമലിനീകരണം വന്നു കഴിഞ്ഞാ മെയിനായിട്ടാണ് സാന ഈ ശ്വാസംമുട്ട് നമ്മുടെ നാട്ടിലില്ലാത്ത ആരുല്ല ഈ കാലത്ത് ഈ വേനൽക്കാലം ആയിക്കഴിഞ്ഞാ മഴക്കാലം നമു അധികം ഈ വായു മലിക മെയി ഹാ യിട്ട് ഇണ്ടാവാറില്ല റോഡ് സൈഡിലിടക്കേണ് ഈ വണ്ട്യെക്കെ പോകുമ്പോ മെയിനായിട്ട് പൊടി സത്ത്യം പറ്ഞ്ഞാ ആൾക്കാര്ക്ക് ഈ ശ്വാസ് സംഭവൊ ഇണ്ടാവ നമുക്ക് ഈ മഴക്കാലം ആവ്മ്പോ ഈ സംഭവം കൊറഞ്ഞു വരികയാണ് ചെയ്യറ് പക്ഷേ ഈ വേനൽക്കാല കഴിഞ്ഞ ഈ റോഡൊക്കെ ഈ ഡ്രൈ ഒണങ്ങി കെടക്ക്ണ കാരണം പൊടി നന്നായിട്ട് പൊന്തി വെരും അതുകൊണ്ട് നമുക്കൊരു പത്ത് അറുപതൊക്കെ അറുപത് ഏയ്ജിന്റെ മേലെ അമ്പത് ഏയ്ജിന്റെ മേല് ക്കൊക്കെ സാനം ശ്വസിക്കാണെങ്കി അതേമാതിരി ഫാക്ടറില്ള്ള സാനം ശ്വസിക്കാണെങ്കി പെട്ടന്ന് അസുഖം പിടിക്കും അവർക്കൊരു അവർക്കൊരു മരണത്തിലേക്ക്‌ല്ല ഒരു യാ ഇത് തന്നെ ഇപ്പത് സംഭവിച്ചു പോകും കാര്ണം ഈ പൊടി അറ്ഞ്ഞാ ഈ വായു ഈ ഫാക്ടറിന്നൊക്കെ വരുന്ന മായ്രി നമുക്ക്തി ഇജേമാതി നമ്മള് ചെറുതായി ഒരിക്കലും തള്ളിക്കളയാൻ പാറ്റാത്തൊരു സം അതൊക്കെ നമ്മള് ശ്വസിച്ച് കഴിഞ്ഞാ ഏറ്റവും വലിയ വലിയ മാരഖ അസുഖങ്ങളും ഉണ്ടാവും പെട്ടെന്ന് ചെലപ്പ നമ്മളെ മര ത്തിലേക്കെന്നെ ഇത് കൊണ്ടയ് തള്ളിയിടാനും പറ്റും നീ അതേപോലെ പറഞ്ഞൊരു കാര്യം ഇണ്ടല്ലോ ഈ എലക്ട്രിക് വാനാക്കാ അത് സത്യം പറ്ഞ്ഞ ഒരു നല്ല കാര്യായി പോകും കാര്ണം അതാകുമ്പോ കൊറച്ച് വായു മലിനീകരണം കൊറഞ്ഞ് കിട്ടും അതേപോലെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താച്ചാ ഈ വായുമലിനീകരണം കൊറക്കാന്ന്ണ്ടെങ്കി ഒരു വീട്ടില് ഒരു വണ്ടി ആ ബൈസിലൊക്കെ ആൾക്കാരൊന്ന് തിങ്ക് ചെയ്ത് വാങ്ങ്ണേ തിങ്ക് ചെയ്ത് ചെയ്തു പോവ്വാണ് ങ്കി അല്ലെങ്കി ഒരു വീട്ടില് ഒരു കാറ്നിഎങ്ങാനും എല്ലാരും പുറത്ത് പോകവാണെങ്കി എല്ലാരും ഒരു വണ്ടിയിൽ സഞ്ചരി അല്ലാതെ ഓരൊ ഓരോ വീട്ടില അഞ്ച് പേര്ണ്ടങ്കി അഞ്ചാലോ അഞ്ചച് വണ്ടി സഞ്ചരിക്ക ആ പദ്ധതിക്കെ നിർത്തി ഒരു വീട്ട്ന്ന് ഒരു ഒരു ഒരു വണ്ടി അതാവുമ്പോ എല്ലാരും ഫാമിലി ആയിട്ട് പോവുക അതൊക്കെ ആവുമ്പോ മെയിനായിയിട്ട് ഈ വായുമലിനീകരണവും കൊർഞ്ഞ് കിട്ടും പിന്നെ ഫാക്ടറി അപേക്ഷിച്ച് നോക്കാണെൽ ഒരിക്കലും നമുക്കൊരൂ കൊർച്ച് ക്കാണ്ട് നടക്കല് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യല്ല എന്താ അന്റെ അഭിപ്രായം
അതേ ഞാൻ പറഞ്ഞല്ലെ എന്താ ഇതില് ഈ ഒരു കാൽത്ത് ഒരുപാട് ആവശ്യങ്ങള് വർദ്ധിച്ചു വരാണ് പല രീതിയിൽ പല രീതിയിലുള്ള സ് സ്ഥാപനങ്ങള് വരും പല രീതിയിലുള്ള ഫാക്ടറികള് ഉയർന്നു വരാന്നല്ലാതെ അതിനൊരിക്കലും നിയ അയില്ല തൊട ങ്ങണ്ടാന്ന് നമുക്ക് പറയാൻ ഒര് ഒരിക്കലും പറ്റില്ലാന്നു അപ്പൊ ഇനിയുള്ള മാർഗം എന്ന് പറഞ്ഞാല് അത്‌ പിന്നെന്താ വാണ്ടി എന്താച്ചാ നിർത്താ അഥവാ കഴിഞ്ഞ രീതില് അതിന് സർ ഇനി ലൈസൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ അതിന്റെതായ രീതിയില് ഓരോ കാര്യങ്ങള് ടാ ഏ കറക്റ്റ് മനസ്സിലാ ലാക്കീട്ട് എത്രത്തോളം അതിന്റെ വായുവെ പൊറത്താവാൻ സാധ്യതയുണ്ട് പിന്നെ അത്‌ അങ്ങൻത്തെ കാര്യങ്ങളൾക്കൊക്കെ കൂടുതലായിട്ടും പഠി ച്ചിട്ടെന്താവാം അത് ആഹ് അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവാം ഇതിന് പുറത്ത്ക്ക് ഏ ഇങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പ അനുമതി കൊടുക്കാ എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇത് വല്ല്യൊരു ടോപ്പിക്കാണ് ഈ ഒരു വിഷയംന്ന് പർഞ്ഞാല് വായു മലിനീകരണം നല്ലത് അപ്പൊ നമുക്കെന്താവാം ഒരു ഒയ്ഞ്ഞ് കിട്ടുമ്മോ നമുക്ക് ഒരുപാട് സംസാരിക്കാണ്ടണ്ട് അപ്പൊ ഇത് പ്പോ ടൈമ് കൊറവാണ് അപ്പൊ നമുക്ക് എന്താവാ കൊർച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാ
ഓക്കോടാ ഓക്കെ ശരി
ശരി